ഹലോ
ആഹ് കേക്ക്ണ്ടോ
ഹലോ
ഉം എന്തൊക്കെണ്ട് വിശേഷങ്ങള്
എന്താ സുഖായിട്ട് പോണു
ഉം മഴക്ക്ണ്ടോ അവിടെ നാട്ടില്
ആഹ് ഇന്ന് മഴന്നേര്ന്നു ഒരു വെയില ച്ച പിന്നെ മഴയ്യ അങ്ങനേണ്
ഏ ഇവിടെ അതന്നെ രാവിലെ നല്ല മഴ പിന്നെ വെയിലൊന്നു പിന്നീ മഴന്നു ഇപ്പ രണ്ട് മൂന്ന് നേരെ ഇതന്നെ ഇപ്പതാ വെയിലർച്ചണ്
ആ ഇവിടെ അങ്ങനെയൊക്കെ തന്നേന്ന് ഇന്ന്
ആഹ്
എന്തോ വൈന്നേരത്തെ പരിപാടിയൊക്കെ തൊടങ്ങാനായോ
ഇല്ലാ അങ്ങനെ പോണ് ചായുടിച്ചോ
ഇല്ലല്ല
കുടിക്കാറില്ലേ
ഏ അപ്പോ ഫുഡ് കഴിക്കല്‌ എപ്പളാ ലേറ്റാവോ
ആഹ് ഒമ്പത് മണി ഒമ്പതരേക്കാവും
ആ, അത് പിന്നെ ചായ കുടിക്കാൻ തോന്ന, അല്ല ഫുഡ് കഴിക്കാൻ തോന്നോ പോവാം ആറ് നിക്കൊക്കെ ചായ കുടിച്ചല്
ആറ് മണിക്ക് ന്നറഞ്ഞാലെഎന്തേലും ചെറിയ കടി ന്തേലല്ലേ ഉണ്ടാവുള്ളോ
എന്താ ബേക്കറി ഐറ്റംസ്, അതോ എന്തെങ്കിലും ഉണ്ടാക്കുവോ സ്പെഷ്യൽ ഉണ്ടാക്കുവോ
ഉം, ചെലപ്പോ ഉണ്ടാവും സ്പെഷ്യൽ എന്തേലും ഉണ്ടാക്കും ഓള് ചിലപ്പോ ബേക്കറി ഐറ്റംസ് എന്തിലൊക്കെ കൂട്ടിടുക്കും
മക്കള് എത്രാളാ
എനിക്ക് രണ്ടാള്ണ്ട്
അത് എങ്ങനെയാ പഠിക്കാ
ഉം ആഹ് ഒരാള് ഏഴാം ക്ലാസ്സില് ഒരാൾ എൽ കെ ജി ല്
ആഹ് ആഹ് എവിടെന്നിട്ട് അവര് ഉം കളിക്കാൻ പോയിണ്ടാവുംല്ലേ
ഉം ഉം
ഉം
ഇയാൾക്കോ
എനിക്ക് ഒരാളുണ്ട് അംഗലവാടിയിലാ അതനൊള്ളു ഒരാളൊള്ളൂ
ആ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി
കല്ല്യാണം കഴിഞ്ഞ് ആഹ് ഇപ്പം ഈ മാസം അഞ്ച് വർഷാകും
ആഹ
ആഹ് മോൾക്ക് നാലാവാനായി
ഏഹ്
ഉം
ആ എന്റെ മോൾക്കും ആഗസ്റ്റിക്ക് നാല് വയസാവുള്ളു
ന്നാല് ആഹ് ആഗസ്റ്റ് എന്നാ
ഇരുപത്തേഴ്ന്
ഏഹ് ഇവൻ മുപ്പാന്തിക്ക്
ഏഹ്
ഉം അപ്പൊ ഓന് ഓള് എൽ കെ ജി ലാല്ലേ
എൽ കെ ജി ലാക്കി ഈ വർഷം
ആഹ് ഞാന് അംഗനവാടി ആക്കി ഈ പ്രാവശ്യം
ആഹ് ആഹ്
ലൈറ്റായി ഈ പ്രാവശ്യം ഉം
എന്തേ ഉച്ചക്കൊക്കെ എന്തേന് സ്പെഷ്യല്
ഉച്ചകക്ക് മുരിങ്ങാക്കായി കറി ഉണ്ടേനു ചിക്കൻ പിന്നെ പൊരിച്ചതും ക്യാബേജ് ഉപ്പേരിയും ഒക്കെ
ഉം
ഉം അവിടെ
ഉം സാമ്പാറ് ഉം
രാത്രികക്കുംഞ്ഞതന്നെ അതന്നെയ്ക്കാരല്ലേ
ആഹ് രാത്രികക്കും ഇഞ്ഞതന്നെ ഒരു നേരം ഇണ്ടാക്കല്ലാതെ
വേറെ അരെങ്കിലുംണ്ടോ വീട്ടില് ഇങ്ങളെല്ലാതെ
ഞാനും നാത്തൂന്ണ്ട് ഉമ്മണ്ട് പിന്നെ എളച്ചിണ്ട് എള അവള് വിര്ന്നോയതാണ്
ഉം ഉം അപ്പം ഫാമിലി ആയിട്ട് കൊറച്ച് ആള്ണ്ട്
ആഹ്
ഉം പിന്നെ എന്തൊക്കെയാ?
വേറെന്താ അങ്ങനെ
ഉം ട്രിപ്പൊക്കെ പോവലുണ്ടോ?
എവിടെ കലിച്ചാൻ പോയാ?
അമ്മന്റെ കൂടെണ്ട് അവിടെ കളിക്കുണ്ട് ഓന്
ആഹ്
ഓ എന്നാ പിന്നമ്മന്റെ മൂട്ടില ഇമ്മെന്റെ ഫോണ് എപ്പളും യൂസാക്കും അപ്പ ഉമ്മാന്റെ മൂട്ടിൽ എപ്പഴും നടക്കും സോപ്പിട്ട് വാങ്ങിക്കാനേ
എങ്ങനെ
ഉമ്മാന്റെ ഫോണ് എപ്പോളും വൈറ്റല്ലാം എടുക്കു അറിയാം അപ്പ ഉമ്മാന്റെ മൂട്ടിലാ നടക്കല്
ആഹ് ആ
ഇമ്മന്റെ പോണേ കിട്ടുള്ളു ഇന്റെ ഫോണ് ഞാന് കൊടുക്കൂല പിന്നെ ഇമ്മമ്മാ പറഞ്ഞ വൈത്തല എടുക്കും ഫോണിന്റെ ആളാണ് ഓ അതിന്റെ അഡിറ്റാണേ അവിടെ ചായ എടുക്കണങ്കിന്നെ ആദ്യം ഫോണാണം പറയും
ഉം ഉം ഇവിടുത്തെ അതെന്നേണ്
ഉം ഇന്നാ പിന്നെ എത്ര കൊട് ത്താലും മതിന്ന് പറയില്ല കാരണം മതി കഴിഞ്ഞാൽ ഫോണും വാങ്ങും ഫോൺ കഴി തിന്ന്ണവരേ കൊടുക്കുള്ളൂ എപ്പളും അതന്നെ രാവിലെ തിന്നാ കൊടുക്കണങ്കിൽ ഫോൺ വാണം രാത്രി കൊടുക്കണെ ഫോൺ വാണം ഇപ്പ അംഗലവാടിയായോണ്ട് ഉച്ചകത്തെ നോക്കണ്ട
ഉം ഉം എല്ലോടുത്തും അതന്നേന്ന് അവസ്ഥ
ഉം ചെറ്യാ കുട്ടികള് ഫുള്ള് ഫോണുമേല് വല്യോരുടെ അവസ്ഥ ഇതന്നെയല്ലേ ഹ് നമ്മളൊക്കെ
ഉം ആഹ് ഭക്ഷ് ഇപ്പോ വല്യോലായാലും ഭക്ഷണം കഴിക്കുമ്പോളൊക്കെ ഫോണേന്നെ
തോണ്ടിങ്കാണ്ട്ല്ലേഒറ്റ കൈ കൊണ്ട് ഇത് തിന്നണെ നമ്മളും തിന്നണെങ്കി ഒരു കൈ കൊണ്ട് തോണ്ടണല്ലോ
പിന്നെപ്പ കുട്ട്യോളെ പറയല്ലല്ലോ കാലഘട്ടം
ഇപ്പൊ ബാലൻസ് കഴിഞ്ഞാലും നമ്മള് അപ്പ തന്നെ റീചാർജ് ചെയ്യൂല്ലേ ഒരാഴ്ചക്ക് ഒന്നും വെയിറ്റ് ചെയ്യൂല്ല അന്നന്നെ ചെയ്യും ഹ് പന്ത്രണ്ടണി ആ കഴിഞ്ഞ ഇപ്പം ചെയ്യും ഇന്റെ അവസ്ഥക്കെ അതന്നെ
ഉം പിന്നപ്പ പണ്ടത്തെ പോലെല്ലല്ലോ കോള് എന്നാലേ അന്ന് കട്ടാവോല്ലോ പിറ്റേന്ന് പിറ്റേന്ന് കൂടി കിട്ടും ഒരിസം കൂടി
ഇപ്പ ആ ഒരാഴ്ചക്കെ വരെ കിട്ടീനി ഇപ്പൊ നമ്മൾ അറിയ്ണില്ല ഒരാഴ്ച കിട്ടുവോ ഇല്ലേന നമ്മള് പിറ്റേസം തന്നെ റീചാർജ് ചെയ്യില്ലേ ഉം അപ് പ്റയ്ണില്ല എത്രിസം നിക്കൂന്ന് ഉം കുട്ട്യോളെല്ല പറ യും ചെയ്യും അഡിക്റ്റാണ് അതാണ് ഇതാണ് അടിച്ചും ചെയ്യും വാക്കറിയും ചെയ്യും ഹും ഓരെ പറഞ്ഞിട്ട് കാര്യല്ല ഓ നാല് വയിക്കും ഇതന്നെല്ലേ കാണ്ന്നത് എല്ലാരെ കയ്യിലും അതെ ക്ക് നമ്മള് പറഞ്ഞാ ഫോണ് കാണ്‌ന്നെന്നെ ആരെങ്കിലും കയ്യിൽണ്ടെങ്കി ഒന്നും പാളിയോക്കാന്നല്ലാതെ കയ്യില്
ഉം അതോണ്ടന്നെ ഇപ്പോ ടിവി മക്കൊന്നും കുട്ട്യാക്ക് ആയാലും വല്യൊരു ഇതില്ലല്ലോ ഓല്ക്ക് ക്കെ ഇപ്പൊ ടി വി ഇട്ട് കൊടുത്താരുന്ന മാ ഓല്ക്ക് ഫോണന്നെ കിട്ടണം
ഫോണാവുമ്പോ സുഖാണ് നമ്മള കയ്യിലും നമ്മക്ക് എങ്ങനെ വാണെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞടു ഇങ്ങോട്ട് കടന്ന് ങ്ങാണ്ടും മറിഞ്ഞ് ങ്ങാണ്ടൊക്കെ കാണാലോ ഉം മറ്റാ ഇടത്തെ ഇടുക്കണ്ടേ ഇനി റൂമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടോവാ
കുട്ടിയക്കായാലും വേണ്ടാ പ്പോ ടി വി ഇതൊന്നും
മ്മ് ഫോണ് മതി നമ്മള് അതന്നെ ഫോണ് കാണണ ഇതൊന്നും ഇപ്പോ ടിവിയില് കാണുന്ന സിൽമന്നും നമ്മള് കാണൂല പക്ഷേ അത് ഫോണിലെയ്നി എപ്പളോ കാണും. ഏതും പറ്റണില്ലല്ലോ ക്ക് സീരിയല് അത് പറഞ് കണ്ടീനിം ഇപ്പതും മാണ്ട
ഊം
ഫുള്ള് ഫോണ്മ്ലെന്നെ നിങ്ങളെ കുട്ട്യാള് രണ്ടാളും ഫോണിന്റെ ആളാ?
ചെർത് പിന്നെ ആ നല്ലോം കാണു ഇപ്പം ഞ പിന്നെ നൈസറി കാക്കിയതന്നെ അംഗലവാടി ഇവിടെ അടുത്തില്ല
ഉം
കൊറച്ച് അണ് പോകണം അപ്പൊ പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ ആവുമ്പോ
ഉം
അംഗലവാടീക്കേതായാലും പോവൂല അപ്പപിന്നെ നേഴ്സറീക്കാകീത. മറ്റ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഫോണ്മ്മലെയ്ക്കാരം.
അംഗലവാടി ചേർത്ത് ത്താതെ നേരെ നഴ്സറിക്ക്
അല്ലല്ല ഓള് രണ്ടരായന്ന് പോയീന് അംഗലവാടിക്ക്
ഏഹ് നേരത്ത് ട്ടണോ ഏഹ്
ഒരു വർഷം പോയി
ഉം കഴിഞ്ഞ വർഷം ചേർത്തിണ്ടാവുലേ
ഉം അംഗനവാടീല് ഇപ്പൊ ഈ വർഷം എൽ കെ ജി ലും ആക്കി
ആഹ് ആഹ് അപ്പം പിന്നെ ഓളൊക്കെ ഏകദേശം ഒരു മാസന്നല്ലേ വെര്ണത്
ഉം ആഹ് അവള് ആഗസ്റ്റ് ഇരുപത്തി ഏഴ്നാ
ആഹ് ഇബൻ മുപ്പാന്തിയ ഓഗസ്റ്റ് തന്നെ ചിന്തന്നെല്ല അട്ത്ത മാസം നാല് വയസാവും
ആഹ് ആഹ്
ഉം
ഓള പിന്നെ ക്ലാസ്സില് ഓളാണ് ചെറിയ കുട്ടി ഇള്ളേക്ക് ബാക്കിയൊക്കേ അഞ്ചു വയസായ കുട്ട്യാളാണ് ഈ ജൂണ്ക്ക് അഞ്ച് ജൂലൈക്ക് അഞ്ച് അങ്ങനെ
ആഹ് പക്ഷെ ഇവലെ ഇവടെ ഞാൻ പോയ പ്പോ ഇവനാണ് ഏകദേശം വൽത് വയസിലമ്മക്ക് റില്ലട്ടോ ഹൈറ്റിലും ഇതിലൊക്കെ കണ്ടിട്ടെ ഇവൻ ആ ഇവനും ഓന്റെ ബാപ്പി ഞാനൊക്കെ അത്യാവശ്യം ഹൈറ്റും വെയിറ്റൊക്കെണ്ട് അപ്പൊ പിന്നെ അതിലായിട്ടെയ്ക്കാരം പക്ഷെ നമ്മക്ക് കാണുമ്പോണ്ടാവല്ലോ കുട്ട്യാൾതീല് ബനാ വൽത് വയസ് നമുക്ക് അറീല്ല നമ്മള് ഇത്ങ്ങനെ സ്റ്റാർട്ടിങ് ആയിട്ടല്ലോള്ളു എല്ലാരേം ഇങ്ങനെ കാണലില്ലല്ലോ
ആഹ് അംഗനവാടിലെന്നെ ഇപ്പോ അഞ്ചര വരെ പോകും
ഉം ഇപ്പൊ വലിയ കുട്ടികളൊക്കെ പോയി ഇപ്പോ കൂടുതല് ഇപ്പൊ ഞാൻ ഇപ്പൊ പോയോടുത്ത് തന്നെ രണ്ട് വർഷം വന്ന കുട്ടികളൊക്കെണ്ട്
യാ എന്നാ ഇവടട്
ത്തെ ടീച്ചറൊക്കെ പറഞ്ഞു അഞ്ചര വയസ് വരെ ആണ്
അടീൽ എടുക്കണം എന്നാണ് പക്ഷെ ഇപ്പത്തെ കുട്ട്യാളൊന്നും കിട്ടണില്ല അർഞ്
ഉം ആഹ് ഓരു അംഗലവാടിന്നാ പർഞ്ഞേ എൽ കെ ജി ങ്ങള് വിട്ടില്ലെങ്കിലും അംഗലവാടി രണ്ടു വർഷം വിട പിന്നെ നേരെ യു കെ ജിക്ക് വിട അതാണ് നല്ലതെന്ന ഓരൊക്കെ പറീണത് നമ്മള് നമ്മള് കുട്ടികളെ നോക്കുമ്പോ എൽ കെ ജി, യു കെ ജി പോകുമ്പോ ഒന്നും കൂടി
പിന്നെപ്പോ ചെലെ അംഗനവാടീല് നല്ലോം പഠിപ്പിക്കും അക്ഷരങ്ങളും കാര്യങ്ങളും
ആഹ് ഇവിടെ പഠിപ്പിക്ക്ണ്ട് കൊഴപ്പന്നില്ല ഇപ്പ തന്നെ അക്ഷരും കാര്യങ്ങളൊക്കെ എ ബി സി ഡി യും ആ അങ്ങനെന്തൊക്കെ ഉണ്ടാവോല്ലോ ഓക്കെ എഴുതി പ്പിച്ച് ഇതാക്കണ്ട് വല്ലാ തുടങ്ങിയിട്ടില്ല അനോ ഇപ്പൊ കരിച്ചിലും മുടിച്ചിലും ഇപ്പ തന്നെ നിന്നിട്ടില്ലേ ആഹ് സെറ്റായി വരണ്ടേ ഉം ഫസ്റ്റ് വർഷൊക്കെ ആയോണ്ട് വ വയസ്സുള്ള കുട്ടികളും ഉണ്ട് രണ്ട് വർഷക്കെ നിക്കണ കുട്ടികളും ഉണ്ട് ചില
ഉം ആഹ് മൂന്നരയിലൊക്കെ പോന്നാല് നാലഞ്ച് അഞ്ച് വയസ്സിൽ വരെക്കെ പിന്നെ എൽ കെ ജി പോണ കുട്ടികളല്ലേ
ഉം അഞ്ചാം വയസില് ഇതിലൂടും നല്ലതാണ് ഒക് ഇവിടെ പോയാലും ഒക്കെ തന്നെ പിന്നെ ഓരോ ഇതിനന്നുസരിച്ചുണ്ടാവും പഠിപ്പും കാര്യങ്ങളൊക്കെ നമ്മള് പിന്നെ ഓരോ എല്ലാ എത്ര പഠിപ്പി വെച്ചാ നോക്കിട്ട് കാര്യമല്ല പഠിച്ച കുട്ടികള് പഠിക്കും പഠിച്ചാത്ത കുട്ടികൾ അങ്ങനെ ഉണ്ടാവും നമ്മള് ഇനി എത്ര വടി എടുത്ത് അടിച്ചിട്ടും ഇതാക്കിട്ടും കാര്യല്ലല്ലോ
ആഹ് പിന്ന ഇപ്പോ അംഗനവാടിലും ഫുഡും കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ
ആഹ് അത് എല്ലാം കൊടുക്കണ്ട് പാല് കോഴിമുട്ട
മുട്ട ബിരിയാണി ഒക്കെ ഉണ്ടല്ലോ
ചിക്കൻ കറി
പുട്ട് റാഗി പുട്ട് ഇവിട കണ്ടിട്ടോ അങ്ങനെ
ആഹ് മൂന്ന് നേരം കൊടുക്കണ്ട് ആദ്യക്കർഞ്ഞ ഉച്ചത്തൊരു ആഹ് ഇതുള്ള ചോറും പിന്നെ ഉപ്പുമാവും
ഇപ്പൊ ഉപ്പുമാവൊന്നുല്ലല്ലോ ആ ടൈമില് എവിടെയും കൊടു
ആഹ് രാവി രാഗിന്റെ എന്നും വൈകുന്നേരം എന്തെങ്കിലും പായസായിട്ട് അങ്ങനെ എന്തൊക്കെ കൊടുക്കണ്ട്
ഉം വീട്ടക്ക് കൊണ്ടുവരാനില്ല
ഉം എന്നാലും ഓര് കഴിച്ചണ് വെല്യ കിട്ടല വീട്ട്ന്ന് അഹും കഴിക്കൂലല്ലോ നമ്മള് ഫോണും കൊടുത്ത് ഓരത്ത് തിന്ന് ഫോൺ കൊടുത്ത് കൊടുത്താലോ ഓരൊറ്റ അറിണില്ല തിന്നണത് എ എത്താ തിന്നണെ കൂടി അറിയില്ല എന്തൊക്കോ ഇടണ് അത്ര തന്നെ പള്ള നറയോ അതുല്ല നമ്മള് ശെരിക്കും ഫുഡ് തിന്നുമ്പം ഫോണ് നോക്കി കഴിക്കാൻ പാടില്ല നമ്മള് രുചിച്ച്
തിന്നാനും വേണ്ടങ്കി നമ്മള് അങ്ങനെ തന്നെ കൊടുക്കുവല്ലോ
നമ്മള അവസ്ഥയും നമ്മള് പോണ് തോന്ന്‌ണ് തിന്നും ടേസ്റ്റ് നമ്മള് അറിയണില്ലല്ലോ അത് മൈന്റ് വേറായിട്ട് എയ് മറ്റൊടത്തും എല്ലാരെ കൂട്ടത്തിലാവുമ്പോ അങ്ങന തിന്നോളൂ അവിടെ അംഗലവാടിലൊക്കെ വന്നുമ്പേ പിന്നെ ശരിക്കും എൽ കെ ജി ഇതൊക്കെ ആവുമ്പോ ശരിക്കും തിന്നണ് നമ്മള അറിയില്ല ഇതാകുമ്പോ കൂടെ നിക്കല്ലോ ഓല് ഫുഡും പാത്രൊക്കെ ഒഴിച്ച് കിട്ടാനുള്ളതായൊണ്ട് മറ്റേ ഇമ്മ്ളെന്നെ കൊണ്ടൊട്ക്ക്ണ പാത്രത്തിലല്ലേ ഓര് തിന്ന പൂട്ടി പോര
ഉം
ല്ലവസ്ഥ
വേറന്താന്നാ ന്നായിക്കോട്ടെ
ആഹ് ന്നാ ശരി
ഉം